ആ എന്നാ പറ്റി ചേച്ചി ആ എന്തോ അറിയത്തില്ലെടീ ആഹ് എന്തോ പറ്റി ആഹ് ഉം എന്നാടുക്കുവാ ചുമ്മായിരിക്കുവാ എന്നാ എടുക്കാൻ ആടി
ഇമ്മോ
കഴിച്ചോ കാപ്പി കുടിച്ചോ ആ അമ്മക്കെന്ത്യേ ആ ന്ന് ഇത്രനേരത്തെ ആ മഴയുണ്ടോ അവിടെ മഴ മൂടി നക്കാറ മഴ ആയിര്ന്ന് ഓ ഇവിടെ അതെ ഭയങ്കര കഷ്ടമാ എ റങ്ങാൻ പറ്റതില്ല ഇവിടിയിലേക്ക് ഭയങ്കര മഴ മഞ്ഞും കൂടെ ഉള്ളത മഞ്ഞും കൂടെ ഉള്ളതൊണ്ട് ഭയങ്കര പാടാ ഉം
ഇവിടെ മഴയാ പിന്നെ
ആഹ ഓ ഒരു സുഖമില്ലാത്ത കാലാവസ്ഥയാ
ഉ അതെ
ഉ പിന്നെ അവവിടെമാര ആരും വിളിച്ചോ ആര്
അ അച്തക്കേ
ആയിന കരുതില്ല
ആഹ
ആ വിളിച്ചില്ലായിരുന്നു
ആ അജിത ഇങ്ങനെ പറഞ്ഞു
ഏ അജിത പറ? ഏ പിന്നെ അവൻ എപ്പഴാ വരുന്ന
ആ വൈകിട്ടെ വരത്തുള്ളൂ
ചത്ത സമാധാനക്കട് ക്കൊറക്കാൻ വേണ്ടിയായിരുന്നു
ഉ ആഹ പിന്നെ അവിടെ പണിയൊക്കെ ജോലിയൊക്കെ എങ്ങനെ പോന്നു
ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു കൊഴപ്പവില്ല
ആഹ
ആ പറയാനുണ്ട് ഓരോ പ്രേശ്നങ്ങളാണ്
എന്താ വെട്ടി?
ഓ ജോലി ഒരു സുഖമില്ലെടി പഠിച്ച വേറെ ഒന്നന്ന് ശരിയാവില്ല ഞാൻ കൊറെ നോക്കിയപ്പോൊ ഒരു ഹോസ്റ്റൽ സൗകര്യത്തിന്റെ കാര്യം വന്നേ അതെ എന എനിക്കത് ഇഷ്ടപ്പെട്ട് പോകാന്നൊക്കെ ഓർത്തിരുന്നപ്പോരാണ് അവർ പറഞ്ഞത് ഹോസ്റ്റലിന്റെ പ്രശ്നം പറഞ്ഞു നമ്മള് ചെയതു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഹോസ്റ്റിന സൗകര്യം എനിക്ക് തരാൻ പറ്റത്തില്ലാെന്ന് പറഞ്ഞുല്ല ഞാൻ പോയാൻ വേണ്ടി ഇരുന്നായിരുന്നു വന്തക്കന്നത്തെ ഇപ്പൊ മഴയൊക്കെ വന്നകൊണ്ട് അവർക്കെന്തോ ബുദ്ധിമുട്ടാണ് ഹോസ്റ്റല ഫില്ലാന്ന് അവർക്ക് വർ അതുകൊണ്ടവർക്ക് ഇപ്പം പറ്റത്തില്ലാന്ന് പറഞ്ഞു ഞാൻ ആണെങ്കിൽ അതിന് പോകണോന്ന് കരുതിയതാ നടന്നില്ല
ആഹ
ആഹ ഞാാനിങ്ങനെ കൊറെ എണ്ണത്തെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഇതില്ലാം ഗ്രൂപ്പ് ഉണ്ടല്ലോ?
ആഹ് ആഹ
തൊഴിൽ ഗ്രൂപ്പ്‌
ആഹ ഞാന ഇല്ല
ആഹ അതിലൊരെണ്ണം ഉണ്ട്. നീയൊക്കെ അതിനകത്തു ഇല്ലാത്ത ഉള്ളു ബാക്കി എല്ലാത്തിലുമുണ്ട്.
ആഹ്ഹ
അതിന്റെ അകത്തും കൂടി ഇല്ലാത്തെ ബാക്കി എല്ലാത്തിനകത്തും ഉണ്ട് ഉ പിന്നെ പറയാനാണ് പറ ഒരോ സംഭവങ്ങൾ. ഞാനാണ് ഇങ്ങനെ മറ്റേ ഇത് കാണുമായിരുന്നു . ആ ഈ മ്മ് അത്ഭുതങ്ങളല്ലേ?
ആഹ്.
അങ്ങനെ സാധനങ്ങളൊക്കെ കാണോണ്ടിരികാരുന്നു അപ്പഴാ ഇങ്ങനെ. ലോകാത്ഭുതങ്ങളില് നിന്ന് മറ്റേ ഉറവി ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉറവി ക്ഷേത്ര. ജഗന്നാഥക്ഷേത്രവാ. ഞാന് അത് കണ്ടു നല്ല രസ ആ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കടൽ തീരത്താ അതിന്റെ ഇത്. ആഹ് ആ ക്ഷേത്രം വന്നിട്ട് കടൽ തീരാത്ത. അന്ന്ട്ട്. ആ അതിനൊരു ഭയങ്കര ഇതാ അതായത് എത്രാണ്ട് മേൾ ആണത് വരുന്നത്. പൊക്കത്തിലാ വരുന്നേ അപ്പൊ ആ ക്ഷേത്ര. ഇത്തരത്തിലാണെങ്കിൽ എന്റെറ ബര്ണ ആ ഇതില്ലേ.
എന്തുവാ. എന്തോ ഇല്ലേന്ന് ഹലോ. ഹലോ. ഹലോ. ഹലോ. ഹലോ.